ആഹ് കേക്കണില്ലേ
ആഹ് കേക്ക്ന്നൊണ്ട്ട്ടോ പറഞ്ഞോളിയേ
എന്തൊക്കെ വിശേഷം
ആഹ് സുഖായിട്ട് പോണ് എന്താ കഴി
ഏഹ് ഓഹ് സുഖായിട്ട് പോണെല്ലാം പിന്നെ കുട്ടികളൊക്കെ എങ്ങനെ പഠിപ്പ് തുടങ്ങിയാ
ആഹ് ഇല്ലിവിടെ നാളെ ഇപ്പ സ്കൂള് ഇണ്ടല്ലാ ഇപ്പ രണ്ടു ദിവസായിട്ട് സ്കൂളില്ലാത്തേനെ കൊണ്ടേ ഇന്നലെ പറയുന്നടി ഹോം ആഹ് ഹോം വർക്ക് ചെയ്തോ ചെയ്തോന്ന് പറഞ്ഞിട്ട് കേക്കണുണ്ടായിരുന്നില്ല ഇപ്പം ഇങ്ങനെ ഉം വയ്യാലെ കൂടായിരുന്നു ഉം ചെയ്തോന്ന് പറഞ്ഞിട്ട് അപ്പൊ മറ്റരു രണ്ട് മക്കളിണ്ടല്ലോ ചെറിയ രണ്ടാളുണ്ടല്ലോ ഓലെ ഓലെ നോക്കുന്ന പണിയാ
ആഹ് അതന്നെ എല്ലാർക്കും അതന്നെ രാ ആഹ് രാത്രിയായാ പിന്നെ ഓലെ പിന്നാലെ നമ്മുക്കിങ്ങനെ നടക്കണം ഹോം വർക്ക് ചെയ്താ ചെയ്ത് പോകുന്ന ഓൽക്ക് ആഹ് ശ ആഹ് അത് കഴിയൂല ആഹ് ആഹ് പിന്നെ കുട്ടികൾ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ തൊടങ്ങിയാ സുഖാണ് ചെല കുട്ടികള് പിന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റക്കണ്ട് ചെയ്തു തുടങ്ങും പ തന്നെ ആഹ് ആഹ് ഞമ്മളത് പിന്നെ ഒക്കെ വേണ്ടിവരും നമ്മളിങ്ങനെ പിന്നാലെ നടന്നു ചെയ്തു കൊടുക്കാ ശരിയാ ഓരോ കുട്ടികളെ ഓരോ ക്യാരക്ട ടറാണത് ചെല കുട്ടികള് പെട്ടെന്ന് ചെയ്യും എന്ത് കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ എടുത്തോ ഓലെ ഹോംവർക്കുകള് ചെയ്യാനൊക്കെ ഓരന്ന മതിയാവും ചില കുട്ടികക്ക് നമ്മളിങ്ങ പിന്നാലെ നടക്ക എത്ര പ്രായായാലും പിന്നെ നടക്കണ കു കുട്ടികക്ക് എല്ലാ കാലത്തും നമ്മളും പിന്നാലെ നടക്കേണ്ടി വരും ഓല് സ്വയം ചെയ്യൂല ആഹ് അത് ശരിയാ അപ്പം ഞമ്മളിങ്ങനെ
അപ്പൊ ഒന്നും കൂടെ കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല മടിയാണോല് പിന്നാലെ ഇങ്ങനെ കൂടണം വന്നാലും എങ്ങനെ കളിക്കാൻ പെട്ടെന്ന് പോകും
ആഹ് രാത്രിയായോണ്ട് പിന്നെ വീട്ടില് കിട്ടുള്ളൂ രാവിലെ ആയാ പിന്നെ കളിക്കാൻ പോകുമ്പോ തീരെ നമുക്ക് കിട്ടൂല്ല പിന്നെ പിന്നെ കൊറച്ച് കളി ക്കട്ടെ വിചാരിക്കും കുട്ടികളല്ലേ തീരെ നമ്മക്ക് കളിക്കാണ്ട് അവരെ ഇതിനു മാ ത്രം പിടിച്ചിരുത്തി കഴിഞ്ഞാല ഓരിക്ക് അധികം മടുപ്പ് വരും ആഹ് അധ് അധികം മടുപ്പ് വരും ശരിയാണ് പിന്നെ ഉള്ള കുട്ടികള് ഫുള്ള് ഇപ്പ സോഷ്യൽ മീഡിയേലല്ലേ
ആഹ് ഫുള്ള് എപ്പോഴും ഫോണ് തന്നെയാണ് എന്നിട്ട് ഭയങ്കര അശ്രദ്ധയാന്നിട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കി ശ്രദ്ധിക്കൂല ഇന്നാളിപ്പോ ഇവിടുന്ന് ഉമ്മ എന്തോ പറയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മേ ആഹ് എന്നിട്ട് ഏയ് ഉമ്മമ്മ ഇങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ കേ ഇതന്നെയാണ് എൻ്റെ
ക്കെ ചെന്ന കുട്ടികളെ അവസ്ഥ അതന്നെയാണേ കോൺസെൻട്രേഷൻ ഭയങ്കര കുറവാ കുട്ടിയക്ക് പ്പോ കുട്ടികൾ ഇത് മാത്രം ഗെയിമില് മാത്രം കളിക്കല്ലേ റീലായാലും ഒക്കെ ഉം ഞമ്മളിരുന്നാലും അങ്ങനത്തന്നെയാവാ നമ്മക്കും പൊറത്തുന്ന്ന്തെങ്കി ഉണ്ടേ നമ്മള് ശ്രദ്ധിക്കൂല്ലല്ലോ ആഹ് ആഹ്
ആഹ് അതെ വായനാ ദിനത്തിന് ഉണ്ടായിരുന്നു വായനാ ദിനായിരുന്നല്ലോ അപ്പ സമയത്ത് അത് പേരൻസ് ന് വേണ്ടീട്ട് എന്താണ് മത്സരം ഉണ്ടായിന്നോ ഈ കത്ത് ലെറ്ററടിക്ക നമ്മള് ഓതറിനു വേണ്ടിട്ട് രചയിതാവിന് വേണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആഹ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇബൾടെ അശ്രദ്ധ ഞാൻ പറയണ കാരണം എന്താ അത് ഇവരെ കയ്ല് കൊടുത്തയക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ ഒരു തവണ ഒരു ദിവസം ഞാൻ കൊടുത്തയച്ചു ഉം കൊടുത്തീല കൊടുത്തീല പറഞ്ഞ് ടീച്ച ഇവള് പറയാണ് ടീച്ചറിനോട് ചോദിച്ചെന്തെ ങ്ങള് വാങ്ങാന് ചോദിച്ചപ്പോ പറയാണ് ആഹ് ടീ ഇവളോട് ഞാൻ കൊറേ ആഹ് ക്ലാസ് വന്നിട്ട് ചോദ ചോ ഏഹ് ആരെടുത്തെങ്കിലും ഒണ്ടോ ഒണ്ടോ പക്ഷെ ആഹ് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഇവള് വേറാരോടോ വർത്താനം പറയുന്നു എന്നിട്ട് അന്ന് കൊണ്ടന്നു രണ്ടാമത്തെ ദിവസം പിന്നേം കൊടുത്തയച്ചു ആഹ് രണ്ടാമത്തെസം ങ്ങോട്ട്ച്ചന്നും കൊണ്ടുവന്നു എന്നിട്ട് ഞമ്മള് നമ്മക്ക് പിന്ന പെട്ടെന്ന് ദേഷ്യം വരൂലേ
ആഹ് അത്ശെരിയാണ് ഞമ്മളെ പേരൻ്റിങ്ങാണ് ആഹ് ഓരെക്കാട്ടി മോശവാണ് ഞമ്മക്ക് എല്ലാത്തിനും പെട്ടെന്ന് അടി കഴിയും
പെട്ടെന്ന് കാരണം ഒന്നാതെ ഞമ്മളെ സാഹചര്യം അങ്ങനെയാണ് മക്കള് ചെറിയ മക്കളാകുമ്പഴേ തീരേ
പെട്ടന്ന് ദേഷ്യം വരും നമ്മള് വേഗം ഷൗട്ടെയ്യും ഉം ഉം ഷോട്ടെയ്യും ആഹ് അത് ഏതെല്ലാരും പറയും അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് ന്ന്
ആ, അതന്നെ, ചെയ്യര്ത് ഓൾ തന്നെ പേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോയ്ച്ച് കരയാന്ന്തോ പൈസ കിട്ടണ്ട കാര്യാണല്ലോ, അപ്പത് നമ്മൾത് കൊടുത്തിട്ട് ഇത്രയും ഞാൻ മക്കളേം, ചെറിയ മക്കളേംച്ച്ട്ട്, പതിനൊന്ന് മണിക്ക് എഴുതി ഉണ്ടാക്കിതായിന്നു, എന്നിട്ട് ഇവൾ അത് കൊടുത്തിട്ടില്ല എന്ന് കണ്ട അപ്പ ഭയങ്കര സങ്കടമായി. ഇ, ഇവിടെപ്പ കുട്ടികളെ തല്ല എത്ര അടിച്ചിട്ടും കാര്യല്ലല്ലോ, ഏതായാലും ഇനിയിപ്പോ നാളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അയ്ന് ലാസ്റ്റ് ഡേറ്റ് ഒന്നും ഇല്ലായിരിക്കൂല്ലേ. ഇനി കൊണ്ട്പോയി കൊടുത്തൽ അവര് സ്വീകരിക്കയ്രിക്കും. ഇങ്ങനെ സൈൻഇന്റെ സമയൊന്നുല്ല. ഇത്ര ഇന്ന ദിവസത്ത് കൊണ്ടു തരണം എന്നൊന്ന് ഇല്ലയ്ക്കും.
ഇല്ല, അത് ഉണ്ടായിരുന്നു. ഫ്രൈഡേ ആയിരുന്നു. അന്ന് റെയിൽവേന്റെയ് റെയിൽവേയസ്റ്റേഷനിൽ അന്ന് കൊണ്ടായക്കുമ്പോ മിസ്സിന്റെ അടുത്തും കൂടെ ചെറിയമിസ്റ്റെക്ക്ണ്ട്. ഓളെ എ ടുത്ത് പോയിട്ട് മുന്നേം, അയ്ന്റെ മുന്നേ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു മിസിന്റെ അടുത്ത്
കാരണം. നമ്മള് ശരിയാണ്. ഓര്ക്കനുസരിച്ച് വിട്ടൊടുക്കാലോ ടീച്ചേഴ്സിനൊന്നുംല്ലെങ്കിൽ അടുത്ത് വന്ന് ചോയ്ക്കായിര്ന്ന്‌.
ആ അതെ മിസ്സിനെ ഞാൻ രാവിലെ വിട്ടണ്ട്. മിസ്സേ ഇവള് കൊണ്ടര്ന്ന്‌ണ്ട്ട്ടൊ പർഞ് വി വിട്ടിട്ടുണ്ട്. ഇങ്ങളൊന്നു വാങ്ങിക്കണം, കാരണം മക്കൾ ചെറിയ മക്കളല്ലേ, രണ്ടാം ക്ലാസ്സിലല്ലേ. അപ്പൊ ഞാന് അങ്ങനെ പർഞ്ഞും ചെയ്തു, എന്നിട്ട് മിസ്സ്‌ നോക്കി അവടെ അടുത്ത് പോയി ചോദിച്ചിട്ടൂല്ല, അപ്പൊ അത് ആ, അതെ അപ്പൊ അത്ൻക്കും വളരെ ബുദ്ധിമുട്ടായി. ആ, ചോ ചോയ്കൂല, അപ്പൊ ഞാൻ ചോയ്ച്ച് എന്തെ ങ്ങൾ ചോയ്ക്കാഞ്ഞെ, അപ്പോ ഓള് കൊണ്ട് തന്നാലല്ലേ, നമുക്ക് വാങ്ങാൻ പറ്റു അത്.
ആ, അത് ആ, ആ, അത് ശരിയാണ്, നമ്മള് ഈ അങ്ങനെ മെസ്സേജ് ഇട്ട സ്ഥിതിക്ക് ടീച്ചർക്ക് വന്ന് ചോദിക്കായിരുന്ന്‌, ആ അന്റെ അമ്മ കൊടുത്ത് വിട്ട്ന്ന് പറഞ്ഞ സാധനം എവിടെന്ന് ചോയ്
എവിടെ ചോയ്ക്കായിരുന്നു, ആ, അതിനെ അപ്പൊ ഇനിയിപ്പ നാളെ കൊണ്ടുവരാൻ വേണ്ടി പർഞ്ഞിട്ടുണ്ട്. ഞാൻ പർഞ്ഞ് മിസ്സ്‌ അത് വാങ്ങാതിര്ന്നപ്പ ഞങ്ങക്ക് പൈസ കിട്ടണംന്നള്ളൂ. ഇല്ല, ഏതായാലും എഴ്തിണ്ടാക്കിയതല്ലേച്ച്ട്ട് കൊടുത്തേക്കട്ടെ. ആ, അത് കഴിഞ്ഞു., ഇനിയിപ്പോയ്ന്റെ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറയുലോലോ. ഒരു പ്രാബന്ധോംഉണ്ടായിരുന്നു. ആ, അപ്പം അത് നമുക്ക് ആദ്യായി ആ, ആദ്യായ്ട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, ഈ, പ്രാവശ്യം ആദ്യായിട്ട് പരന്സിനെ വെച്ചത്. അപ്പൊ അതന്നെ ഇങ്ങനായി പോയി. ഇനി ഉറപ്പ് ഞാൻ പറയില്ല. ഉം. ഇൻശാല്ലാഹ്‌ നാളെതില്. ഉം. ആ, അതേ., വയനെത്തിന്നോക്കാം, ഇത് നാളെ കൊണ്ടൊടുക്കുന്നുണ്ട്, കിട്ടിയാലും ഇല്ലെങ്കിലും കാരണം ഞമ്മ നമ്മ ക്കെന്താന്നറിയോ, കിട്ടാഎന്നല്ല നമ്മളൊക്കെ അയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നല്ലേ, ആ, പങ്കെടുക്ക
റെസ്‌പെക്ട് നമ്മളെ പങ്കെടുക്കുന്നത് കണ്ടുകാണ്ടാണ് നമ്മളെ കുട്ടികള് അത് കണ്ടുകാണ്ട് പഠിക്കുമ്പോൾ ഓര്ക്കു പിന്നെതിലൊക്കെ ഒരു ഇൻറസ്റ്റ് വരും. നിങ്ങള് പങ്കെടുക്കണമാതിരി കുട്ട്യക്ക് പങ്കെടുക്കാൻ ഇൻട്രസ്റ്റ്ണ്ട്. നമ്മള് ബാക്ക്ക്ക് വലിയുമ്പളാണ് ഓലും എല്ലാ കാര്യത്തിലും ബേക്‌ക്ക് വലിയും, കുട്ടികളെ കാര്യത്തിൽ കുട്ടികളെല്ലാം ഞമ്മളെ വാച്ച് ചെയ്തിട്ടല്ലെ ചെയ്യണത്, നമ്മളെന്താ ചെയ്യണത്, ഇപ്പ ഈ കുട്ടികള് കൊർച്ച് കഴിഞ്ഞാൽ ഈ ശബ്ദ ശബ്തിച് സംസരിക്കണന്നെ നമ്മള് ഷൗട്ട് ചെയ്യുന്നത് കേട്ടിട്ടാണ്., ഞമ്മള് കുഞ്ഞ്മ മക്കളോട് ഷൗട്ട് ചെയ്യണാവുമ്പോ, ഓല് ഓര് നോക്കേണ്ടി കൊർച്ച് കഴിഞ് കഴിഞാൽ ഓല് നമ്മളെ അനിയത്തിമാര അനിയന്മാരോടൊ ക്കോലും സൗണ്ട് ഇട്ടിട്ട് സംസാരിക്കും.
ഞമ്മക്കത് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ മ്മക്ക് എന്താണ് സാഹചര്യം അങ്ങനെടായി
ആ,, ആ, അത് അതിപ്പോ നമ്മളെ എത്ര വലിയ പാരന്റിങ്ങിന് ക്ലാസ്സ്ടുതന്ന അത് പോയി- രണ്ടു ദിവസം നമ്മൾ അതേമാതിരിയൊക്കെ ആവാൻ ശ്രമിക്കും. പിന്നെയും ഞമ്മള് അങ്ങനെ തന്നെയായിരിക്കും. ഇവരെ കാട്ടിക്കൂട്ടൽ കാണുമ്പോ പിന്നേം ഞമ്മള് സൗണ്ട് ഇടും. അത് കണ്ടിട്ട് പിന്നേം അങ്ങനെ തന്നെ കുട്ടി ഒറങ്ങിയില്ല അല്ലേ
ഉം ഉറങ്ങയിട്ടില്ല അവിടെ അത് അങ്ങനെ രണ്ടാളുണ്ട് അപ്പൊ പിന്നെ ഒറക്കണം കൊണ്ട് ഉം അതെ ഓള് - ഞാന് ഇവിടെ ഇണ്ട് അപ്പൊ ഞാന് പിന്നെ കുളിക്കാൻ വേണ്ടി വന്നപ്പളെ - ഉം അവിടെ മെല്ലെ ഓരെ കൂടെ കളിക്കാൻ പോയതാ ഇതിന് മുന്നേ നമ്മക്ക് നമുക്ക് സമയം കിട്ടണല്ലോ ഓലെ കൂടെ കൂടെ എന്താ അറിയോ ഓപ്പൊ ഇരുന്ന് കൊടുത്തിട്ടില്ലെങ്കില് - എഴുതൂല ഉമ്മച്ചി വാ ഉമ്മച്ചി വാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും
ആഹ് ഓല്ക്കൊരു കോൺഫിഡൻസ് വേണം ഞമ്മള് ഇരിക്കുമ്പോളാ ഓൽക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളു നമ്മള് ഇരുന്ന്കൊടുക്കുമ്പോ പിന്നെ ഓല് പഠിച്ചോളും ഇന്റെ മോന് ഇപ്പ ഏഴ് - ത്തി പറഞ്ഞിട്ട് എല്ലാം വേണം നമ്മള് ഇങ്ങനെ ഇരുന്ന് കൊടുക്കാ എന്നാ പഠിക്കും നമ്മള് ഇരുന്ന് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര മടിയാണ് പഠിച്ചോ പഠിച്ചോ പറഞ്ഞന്ന് വെച്ച് ഇരിക്കൂല ആ ഇത് ഇരിക്കുകയാണെങ്കിൽ തന്നെ - പുസ്ത- പുസ്തകത്തിന്റെ മുന്നിൽ ഇങ്ങെ ഇരിക്കുള്ളൂ വായിക്കൂല പിന്നെ നമ്മള് പോയി കൊസ്റ്റ്യൻ ചോദിക്ക- ക്കുംപോ ഒരു തലയും വാലൊന്നും ഉണ്ടാവൂല്ല പിന്നെയാണ് ഞമ്മള് - ആഹ് ഒപ്പം ഇരുന്ന് പഠിക്കുമ്പോളേ ശരിക്കും പഠിക്കുന്നുള്ളൂ മറ്റേ നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഒന്ന് ഇങ്ങന ഇരിക്കയാണ് അപ്പൊ നാല് അടി കിട്ടുമ്പോ അപ്പൊ ആ അടി കിട്ടാനുള്ള അടി കിട്ടി ഞാൻ പറയും എനിക്ക് ഇഷ്‌ - കിട്ടാനുള്ള അടി കിട്ടാഞ്ഞാൽ അനക്ക് റേഞ്ച് കിട്ടൂല ആ കിട്ടാനുള്ള അടി കി- മറ്റോള് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കും ഇന്ന് അവിടെ ഉമ്മ പറയും ഈ അടീം കുത്തും കിട്ടണേന് മുമ്പിട്ട് തന്നെ ആദ്യം തന്നെ അങ്ങട് നിനക്ക് പഠിച്ചൂട നിനിക്ക് പഠിക്കാൻ പറയുമ്പോൾ എന്ന് പറയും
അത് കഴിഞ്ഞ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും അടിക്കണ്ടില്ലായിരുന്നു
പിന്നെ ഇങ്ങനെ പാവം തോന്നും ഞാൻ എന്താ ചെയ്യാ ആഹ് ഞമ്മക്ക് കാര്യംഏതായാലും പഠിക്കാഞ്ഞാലും മാർക്കില്ലാഞ്ഞാലും ഞമ്മക്കുണ്ടാവും ഒരു ഭ്രാന്ത് എളക്കാൻ
നമ്മള് വന്ന സാഹചര്യം അങ്ങനെയാണ് നമ്മളെ ഉമ്മമാരെ പോലെ ആയിരിക്കണം അതാണ് പിന്നെ നമ്മുക്ക് എന്താ കൊറേ പാരന്റിംഗ് ക്ലാസ് - വെറുതെ കിട്ടണം എന്നാ പിന്നെ എവിടെ അത് ശരിയാണ് ചെല ആളുകൾക്ക് ഈ സാഹചര്യമൊക്കെ ഓക്കെ ആയാലാ-
ആഹ് ആഹ് ചെല ആള് ചെല ആളുകള് എന്ത് കു- കള് കാട്ടി കഴിഞ്ഞാലും ഒന്നും ഷൗട്ട് ചെയ്യൂല ആ ക്ഷമേല് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഉം അങ്ങനെയുള്ള ആളുകളുണ്ട് ഉം അത് ചെലോർക്ക്‌ തന്നെ കയ്യുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാന്
എന്റെ മൂത്തച്ചി - അങ്ങനെയാ ഒന്നും പറയൂല എന്താ സാവധാനം എല്ലാം പറയും
ആഹ് പക്ഷെ നമ്മള് കാണുംപോ വിചാരിക്കും അങ്ങനൊക്ക ചെയ്യാന്ന് ഇവിടെ നമ്മുക്കത് ചെയ്യാൻ കഴിയൂലാ
ഉം എന്റെ കുട്ടിയെ ഞാനാണെ നേരെ തിരിച്ചിട്ടാണ് തിരിച്ചിട്ടെന്ന് പറഞ്ഞാ എനിക്കൊന്ന് കാണും പോ പെട്ടെന്ന് ദേഷ്യം വരും അപ്പ അടികൊടു- ഇല്ലെങ്കി- പിന്നെ അത് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ അപ്പഴെ ഞാൻ ഇതാ- പെട്ടെന്ന് സ്നേഹത്തോടെ പെരുമാറും ചെയ്യാം അപ്പോ അത് കൊഴപ്പമില്ല ഞാൻ പറയും ചെയ്യും ഇത് കൊണ്ടാണ് ഇങ്ങനെ നിന്നെ അടിക്കണേ എന്നുള്ളത് ഞങ്ങക്ക് മനസ്സിലാക്കി കൊടുക്കും അപ്പൊ വരുമ്പോക്ക ബുദ്ധിമുട്ടില്ല ഓള് ഇപ്പൊ അങ്ങനെയല്ലട്ടോ ഓൾക്ക് - ഫുൾ സപ്പോർട്ട് ആന്നേ എന്നിട്ട് എല്ലാം പെട്ടന്ന് - എന്നേം വിളിച്ചിട്ട് ഇന്നെ കാണാതെ പോയിട്ട് റൂമിലിര്ന്ന് ഒറ്റക്ക് പോയിട്ട് ഫോൺ വിളിച്ച് പറയും ഉം ചെലപ്പം ഏഹ് ഭയങ്കര അടി കൊടുക്കോളെപ്പ ഇന്നട്ട് അഹ് എന്താണ് അടി കൊടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് ചോക്ലെറ്റേരിക്കും ചോക്ലേറ്റ് അവക്കൊരുത്ണ്ട് ആ അടിച്ചാലും ചോക്ലേറ്റ് കി ട്ടുന്ന് ഓൽക്ക് എന്താ നമ്മള് അയ്ന് ഇവരെ എപ്പോളും പിന്നാലെ നടക്കല്ലേ ഞമ്മളാണ് ഇതെല്ലോലെ കളികളൊക്കെ കാണണത് ഇബല് എപ്പളെങ്കി വര്ണ ഓൽക്ക് അത് ഇതില്ല അപ്പ പിന്നെ ഫോണ് കാര്യങ്ങളൊക്കെ എപ്പളും കൊടുക്കും ചെയ്യും ഞാൻ കൊടുക്കൂലാട്ടോ ഇന്റെ ഫോണ്
ആഹ് അഹ് ശരിയാ ഓരോട് പിന്നെ ഓരങ്ങനെ ശബദിച് സംസാരിക്കൂല്ല ഞമ്മളോട് ഷൗട്ട് ചെയ്യണമാരി
ആഹ് അതന്നെ
ത്തൊണ്ടായിരിക്കാം
ആഹ് അതെ അതെ
ആ പിന്നെ നമ്മള് ഓരിക്ക് പിന്നെ നമ്മളത്ര ഡ്യൂട്ടികള് വീട്ടില് വെച്ചിട്ട് ഓരുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ലല്ലോ നമ്മളെ മാതിരി ചെയ്യാനൊന്നും
ആ അതെ അതെ ഇല്ലേ ഓല്ക്ക് കളിക്കണം കൊറേ ഫോണ് കാണണം കൊറ റേ ഒറങ്ങണം കളിക്കണം തിന്നൂല്ലട്ടോ തിന്ന് തീരെ തീറ്റില്ല
റ്റില്ലേ അതന്നേണ് ന്നാ ഞാൻ വിളിക്കാട്ടോ ഞാനെയ് ചെറിയൊരു തെരക്ക്ണ്ട്ട്ടോ എന്നാ നമുക്ക് പിന്നെ വിളിക്ക ആ ഓക്കെ ഓ ഓ